ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ്‌ കഴിച്ചോ
ആഹ് ഫുഡ്‌ കഴിച്ചു
എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യലായിട്ടൊന്നൂല്യ
പ്രത്യേകിച്ചൊന്നുല്ല ഉം എന്താക്കല്
ഇന്നിപ്പോ മീനുണ്ട് ചോറും മത്തൻ കറിം ചോറൊക്കെ
ആഹ് ആഹ് ആഹ് മത്തൻ കറി ഇഷ്ടാണ്. ഇവിടെ മോര് എങ്ങനെ
അവിടെന്താണ്ടാക്യെ ചോയിച്ചയാ
ഇവിടെ ചക്കക്കൂരും പിന്നെ മുരിങ്ങിം കറി, പിന്നെ മീൻപൊരിച്ചതും പിന്നെ ബീറ്റ്റൂട്ടും. പ്പേരി
ഉം
ഉം ഞാൾ ഫുഡ് ഒന്നും കഴിച്ചില്ല. ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇയാര്ച്ച് ഇങ്ങനെ നിക്കാണ്.
ഇല്ല മ മഴയൊന്നും ഇല്ലപ്പം. ഇപ്പം മഴ കമ്മിയാണല്ലോ? ഇപ്പം മൂടലാണ്.
മൂടലാണ് ശരിയാണ് നേരത്തെ മഴ പെയ്യുണൂല്ല. നല്ല മൂടലും. ഇന്നത്തെങ്ങാനു ഉണങ്ങൂല്ല.
അതു തന്നെ.
ഉം ക്ക് വെഷ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ സുഖാണ്. അങ്ങനാ ഉണക്കല്? ഇല്ലലേ ഉം ആ വാഷിംഗ്‌ മെഷീൻത്തില് അലക്ക് നമക്ക് കല്ലുമ്മന്ന് അലക്കിയാലും ഒണ കാനേ നമുക്ക് സുഖാണ്.
ആ
ഉം
നിങ്ങക്ക് ഉണ്ടേക്കൂല്ലേ വാഷിംഗ് മെഷീന്?
ഇല്ലേയ് ഇവിടെല്ല എൻക്കില്ല ഞാൻ കൽ കല്ലുമ്മന്ന് തന്നെയാ
ഉം
ഞാന് എല്ലാ ഫുഡും എല്ലാ പണി ചെയ്ന്നതിനു മുമ്പ് ഫസ്റ്റ് പോയി അലക്കും. കാരണം അത് ഉണങ്ങി കിട്ടണ്ടേ ഡ്രസ്സ്.
ആ
ഉം ഇന്ന് ട്ടാണ് പിന്നെ ബാക്കി പണികളൊക്കെ ഒരുങ്ങൂള്ളൂ.
മഴയായ പിന്നെ അത് അതന്നെ ചെയ്യേണ്ടി വരും. എപ്പളാ മഴ പെയ്യാന്ന് അറിയില്ലല്ലോ. ക
നിങ്ങള ഏരിയ എങ്ങനെയാണ്? ഏ ടൗൺ ഏരിയയാണോ അതോ ഗ്രാമാണോ? ആ ഏരി എങ്ങനത്തെ ഏരിയാണ്? ഞങ്ങളത് ഇവിട പാടത്തിന്റെ ഏരിയാണ്.
നൂർചാന്റെ അരി ഇണ്ടല്ലോ?
ആ
ഉം
അത് അതെല്ല ഇങ്ങള ഏരിയ എങ്ങനെ ശരിയാണ്. അരിയല്ല പറഞ്ഞെ ഏരിയ ആ ആ അതെങ്ങനെയാ പാടത്തിന്റെറെ ഏരിയയാണോ
അല്ല പാടത്തിന്റെ ഏരിയ ഒന്നുമല്ല
ആഹ് ഞങ്ങൾ ആഹ് അതെ അപ്പം പിന്നെ ഞങ്ങക്കിവിടെ പാടത്തിന്റെ എയാണ് അപ്പൊ നല്ല കൊതുക്
ആ ഇവടുണ്ട് കൊതുകുണ്ട് വൈകുന്നേരായ കൊതു ഇതല്ലല്ലേ
നല്ല കൊതുക് ഇവിടെ പാടത്തിന്റെ ഏരിയാവുമ്പ പ്രത്യേകിച്ചു ആണ് പിന്നെ റബ്ബർ തോട്ടോ ആണ് തന്നെ ഏത്
ആഹ് ഇഞ്ഞ്പ്പതങ്ങനെന്നെയ്‌ക്കാരം ഇഞ്ഞ്പ്പോ പലേ മഴേ തോണ്ട് പലേ രോഗോയ്ട്ടും മക്കളെ നമ്മൾ ശ്രദ്ധിക്കണ്ടി വരും
സത്യം പൊറത്ത്ക്ക്‌ എറങ്ങുമ്പോ ഫുളള് ഡ്രസ്സ് ഇല്ലാതെ, ഫുൾ ഫുൾ സ്ലീവ് ഇല്ലാ പൊറത്ത്ക്കെർ
ആ പിന്നെ പ്രത്യേകിച്ച് അലർജിള്ള കുട്ടിയേളാണെ പ റിംമാണ്ട
ആഹ് കൊതുക് ൻ്റെ ചെല കുട്ടിയേക്ക്‌ ഉണ്ടാവൂല്ലേ അങ്ങനെ ഒരു ഒരു പൊന്തല് ഇങ്ങനെ കൊതു കുത്തിയാലൊക്കെ
ആ കൊതുകുത്തി പൊന്തിയാട്ട് ഏഹ് പൊട്ടണം അത് ചീർത്ത് വരു അവ്ടെ
ആഹ് ആഹ് ഇങ്ങളെ മക്കക്ക്ണ്ടോ അങ്ങൻത്തെ പ്രശ്നം
ആ ഇണ്ടേ ഇന്റെ രണ്ട് മക്കക്ക്ണ്ടാ പ്രശ്നം
ഉണ്ട് ലേ ആ ഇന്റെ മകൾക്ക് അങ്ങനത്തെ പ്രശ് നങ്ങളൊന്നുല്ല പക്ഷെ കൊതുക് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ ഇച്ചിരി നേരം ഒന്ന് തണർപ്പായി ട്ട് വരും പിന്നെ അത് പോവും
മാന്തി ചോറിഞ്ഞിട്ടെ മുറിയാണ്ടാവും
ആവുലേ ആ അതെന്താ അലർ ലെ അങ്ങെനെ വെ
ആ അലർജി ഒന്ന്ണ്ട് അഹ് ചെലേ ഓരോ കുട്ടേക്കും ഓരോ സ്‌കിന്നെല്ലേ എല്ലാർദും ഒരേപോലെല്ലല്ലോ
അ ആ ഡോക്റ്റെ കാൺച്ചോ കാൺച്ചിട്ടുണ്ടോ
ആ ഡോക്ടറെ കാണിച്ച് കൊയപ്പന്നൂല്യന്ന് പറഞ്
ആഹ അത് അങ്ങനെയണ്ട് വന്ന് പോവയ്ക്കാരല്ലേ ആ
അതൊന്ന് മെല്ലോന്ന് പൊട്ടിച്ചു കൊടുത്താ മതി പിന്നെ അത് താനങ്ങട്ട് അമർന്ന് പൊയ്ക്കോളും
ആ ഓരോ ഞങ്ങളെ ഇവിടണ്ട് ഞങ്ങളെ മൂത്താപ്പന്റെ മോന്ക്ണ്ട് അങ്ങൻത്തെ ഒരു പ്രശ്നം കൊതുകുത്തിയാൽ അവിടെങ്ങട്‌ കറുപ്പ് കലായി മാറും അവിടെ പിന്നെ ഞമ്മളതൊക്കെ എന്റെ മക്കൾദൊക്കെ കൊതു കുത്തി കഴിഞ്ഞാൽ ചുകപ്പായി ഒന്ന് തണർത്ത് പിന്നെ അതു പോകും പിന്നെ അവിടെ ഒന്നും ഇവന്റെ പിന്നെ ഒരു കറുപ്പ് പണയിട്ട് ഇങ്ങനെ ഒരു പാടോലെ അങ്ങനെ അവിടെ നിക്കും മ് പിന്നെ ഡോക് റെ കാണിച്ച് അതിനില്ലെ മരുന്നൊക്കെ ഉണ്ട്ട്ടോ മ് പിന്നെ അവിടൊക്കെങ്ങനെ ഉം ഉം
ഈ തൊലിക്കെന്നെ പ്രശ്നാണല്ലോ മ്മളൊന്ന് മാന്തിയാലോ അടിച്ചാലോ അതൊക്കെ അടെ പൊറത്തടെ കാണും.
ആഹ് ശരിയാണ് ഇത് എന്തപ്പോ ഇപ്പോന്നും പറഞ്ഞ അലർജിന്ന് പറഞ്ഞാതി എല്ലാർക്കും ഒരു അലർജിയാണ് ല്ലേ? ഒരു പൊടി തട്ടാൻ പറ്റൂല്ല ആ ആഹ് കൊതു പൊതുവെ ഇത് പറയ അലർ കണ്ണിന അലർജി ഏ ചൊമ ക്ക അങ്ങനൊക്കെ എപ്പഴും ഒരു അലർജി ആണേ പണ്ടന്നും അങ്ങനത്തെ പ്രശ്നം ഇല്ലെനിലെ ഇത്രേം ഈ മണ്ണിലൊക്കെ കളിച്ചിട്ട്ണ്ടെനി
അതന്നെ പണ്ടൊക്കെ കുട്ടിളൊക്കെ കളിക്കലന്നെ മണ്ണിലല്ലേയ്- ഇപ്പാരെങ്കിലും പൊറത്ത്ക്ക് അങ്ങനെ ഇടാൻ മടി ടി ആണല്ലോ കുട്ടി
അ ആഹ് സംഭവം അങ്ങനെക്കെകൾ ച്ചാലും അങ്ങനത്തൊരു അലർജി പ്രശ്നോ കഫക്കെട്ടിന്റെ പ്രശ്നോ ഒന്നും ഇല്ലേനിയല്ലോ
ഇല്ല്യ ഇപ്പ അതൊക്കെ മാറിലേ ഇപ്പ ആരും വിടലുംല്ല്യ ഇപ്പൊ കൂടുതല്
ആഹ് ആ ഇപ്പ അയിന് അമ്മള് ഉപയോഗിക്കണ ഏ ഇപ്പം ഓരോ വലിച്ചെറിയണ ഭൂമിക്ക് വലിച്ചെറിയണ ഓരോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അയിന്റൊക്കെ ഏ ഇത ഇതൊക്കെയാണ് ഇങ്ങനായിട്ട് വരുന്നത്. അതൊക്കെ ഇങ്ങനെ മണ്ണിലിങ്ങനെ കെട ക്കല്ലോ പിന്നെ ഈ ഒരു മണ്ണിലല്ലേ മക്കള് മാന്ത്ണതൊക്കെ. പണ്ട് പിന്നെ അങ്ങനത്തെ പ്ലാസ് സികിന്റെ ഉപയോഗോ കുപ്പികളോ അങ്ങനെ ഒന്നും ഇല്യല്ലോ പ്ലാ സികിന്റെ സംഭവം പണ്ടൊന്നും ഉപയോഗിക്കൽല്ലെഞ്യല്ലോ? ഉം അങ്ങൻത്തെ ഞമ്മ മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ഞമ്മൾക്കെന്നെ ഒ വെരന്നെണിത്. ഉം
അമ്മള് അടിച്ചാലോ കുത്തിയാലോ മാ ന്തിയാലോ തൊക്കെ തണർത്ത് ഇങ്ങട് വരും അച്ചടിണ്ടാവും മ്മളെ കയ്യൊക്കെ വെച്ചാല് തേപോലെ അവ്ടെ കാണും. അലർജി കൊണ്ടേ അത് ഓന്റെ ശരീരത്തിന് അങ്ങനെണ് എ അതേമായ്രി മീന് കൂട് ത്താൻ പറ്റില്ല മാന്തള്
ആഹ് ചെയ്തിട്ട്ണ്ട് എർച്ചി ആഹ് ഈ എർച്ചി കൂട്ടാൻ പറ്റാത്ത ആൾക്കാര് മാന്തള് കൂട്ടാൻ പറ്റൂല ല്ലേ
ആ ആ അങ്ങനെണ്ട്, പിന്നെ ഓൽക്ക് മേത്ത് പൊന്തലും
ആഹ് ഇപ്പൊ മൊതല് ചൊറിച്ചിലും ഛർദിം ഒക്കെ ഇണ്ട് ഞ ഞങ്ങൾ അവിടെ ഇവിടെ താത്ത ഇങ്ങനെ ഛർദ്ദിച്ചാണ്ട് അപ്പൊ എന്താ മാന്തല് കൂട്ടണ് എറച്ചി പറ്റൂല പക്ഷെ അറിയാതെ മാന്തല് കൂട്ടീം ചെയ്ത്. അയലെ വന്ന ഇ
കറിയായാലും കൂട്ടാൻ പറ്റൂല, കറിന്റ ഒരു ഇതിന്റെ ഒരു അംശം ഉണ്ടായാ മ
ആഹ് ആഹ് പറ്റാത്ത നമ്മള അഭയത്തക്ക് ചെന്നിട്ട് കാര്യ ഇല്ലാ, നമുക്ക് അയിൻറെത് കാണിക്കും, എനിക്കൊരു ഫ്രണ്ടിണ്ട് ഇതുപോലന്നെ ഏഹ് അലർജി അലർജി എന്തിനാ ഈ മുരിങ്ങല്ലേ മുരിങ്ങന്റെ ഇല
ആഹ്
അയിന് അലർജി അത് ഓക്ക് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഓക്ക് ഛർദി വരും
ആ എന്താ അറിയില്ല
അത് അത് ഒന്ന് ഓരോ ശരീരത്തിന് ഓരോന്നു പറ്റൂല അപ്പൊ പിന്നെ നമ്മള് പറ്റുന്ന സാനം നമ്മളോട്ട് ഒഴിവാ സനം
ഉം
ഉം അതാണ് സംഭവം നിങ്ങളെ അവിടെയൊക്കെ എങ്ങനെയാണ് നല്ല മാങ്ങയൊക്കെ കിട്ട്ണ ഇതല്ലേ ഇപ്പൊ
ആ ആ മാങ്ങ കിട്ടല്ണ്ട് കാറ്റടിച്ചാൽ വികോലപ്പം മഴ ആയാൽ പിന്നെ പേടിയാണ് ഇടി വെട്ടുമ്പോൾ കു ഇടി വെട്ടുമ്പോളേ കുട്ടികളൊന്നും പുറത്തേക്ക അങ്ങനെ വല്ലാതെ വിടൂല്ല
ആഹ് ആഹ് ആഹ് അത് ശെരിയാ പേടിയെന്നെയാണ് ഇടിവെട്ടുമ്പോ ഉള്ളിൽ നിന്നാല് പിന്നെ പേടിയാണ്
ഇപ്പ ഇപ്പ നിക്ക് ഒരു ആ കിളി കൊത്തി അത് കഴിക്കാനും പാടില്ലല്ലോ ഇപ്പോ പലെ വൈറസു ഒന്ന് കേക്ക്ണോണ്ടെ അത് കുട്ടിയോൾക്ക് തിന്നാൻ പാടില്ല ഇപ്പോ
ആദ്യൊക്കെ നമ്മള് ഈ ആ ആദ്യൊക്കെ നമ്മളൊരു മാങ്ങ കിളികുത്തി മാങ്ങ എത്രെ ചെത്തി തിന്നിട്ടുണ്ട് ല്ലേ ആ ഒരു കിളികൊത്തി ആഹ്‌ ആ കിളികൊത്തിയ ഭാഗങ്ങട് കട്ടയ്ത് കളയും ബാക്കിയുള്ള ഭാഗം നമ്മള് തിന്നീനി അത്രേം ഏ അന്നൊന്നും എനക്ക് അന്ന് ആരോഗ്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ശെ അന്നഅസുഖങ്ങളോന്നും വന്നട്ടില്ലട്ടോ ഇന്ന് ആരോഗ്യം ശ്രദ്ധിക്കല് കൂടുതലാ പക്ഷെ അസുഖങ്ങളും കൂടുതലാ അന്ന് ആരും ആരോഗ്യൊന്നും ശ്രദ്ധി ട്ടില്ല അന്നർക്കു അസുഗുല്ല സംഭവം അങ്ങനെയാണല്ലേ
കാറ്റടിച്ചാൽ മതില്ലോ നമ്മൾ പായോല്ലോ മഴത്തായാലും മാണ്ടീല്ല ഏലും മാണ്ടില്ല
പം കാറ്റായാലും വേണ്ടില്ല മാങ്ങ കിട്ടിയമതി ആഹ്‌ ഇഞമ്മളങ്ങനെ നെ ഓടിയാലും നമ്മളുമ്മാർക്ക് പ്രശ്നുല്ല ഇന്നിപ്പം മക്കൾ ഓടിയാല് നമ്മക്ക് പ്രശ് അല്ല നമ്മള് ഓടണ്ട ഓടണ്ട പറയല്ലേ
ആഹ് പേടിയാണ് ഇപ്പെ ഇപ്പൊനിടി ട്ടി അവിടത് പറ്റി ഇത് ഇവിട പറ്റിയെ കേക്കുമ്പളെ നമ്മക്കെന്നെ പേടിയാണ്
ഉം അന്നൊന്നും അങ്ങനെരു പേടി ആർക്കുംല്ല പോരൻസിനുംല്ല അതമാതിരി മക്കൾക്കുംല്ല അല്ലെ
ആഹ്
ഉ എന്നിട്ട് മാങ്ങൊക്കെ ഉണ്ടാക്കി പയ്ത്തമാങ്ങനോട് എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടാക്കിട്ടുണ്ടോ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ
ഇല്ല ഇപ്പം പൈത്തമാങ്ങോണ്ട് ജ്യൂസ് അടിക്കും
ആ
മൂ ജ്യൂസ് ഇചിരി കുട്ടി മക്കൾക്ക് കൊടുക്കും പിന്നെണ്ടല്ലോ നമ്മള് മാങ്ങ ഇന്താക്കിയിട്ട് ഉണക്കണ് അങ്ങനെ ഇതിന് മാങ്ങ ഉപ്പും മൂളൊകു തേച്ചട്ട് ഉണക്കും മക്കളിണ്ട് പിന്നെ മയത്ത് തിന്നാനേ
ആഹ് ആഹ് ആഹ് അതു തോലിയല്ലേ
തൊലി
ആ ആ അത് ഞാൻ കേട്ടിട്ടിൻണ്ട്
അത് ഭയങ്ക ഏ ഭയങ്കര രസണത് അങ്ങനെ ഉണക്കി തിന്നാല് അപ്പോ അത് പഴുതമാങ്ങേല് മുളകും ഉപ്പൊക്കെ തേയ്ച്ച് ടെ
ആഹ് ആഹ് ആ അപ്പൊ ഇപ്പം മാങ്ങന്റെ ആ തൊലീല് അല്ലേ
തൊലിയില്
ആഹ് ഉപ്പും മുളകും തേച്ച് ഒണ ഒണക്കി
ഉണക്കിയെടുക്കുക ആ അത് എത്രയായാലും കേടു വരുല്ല അത് ഏ പൂപ്പൊന്നുമില്ല നല്ലവണ്ണം ഉണങ്ങണം
ആഹ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നെ മഴയല്ലേ ഇനിയിപ്പ കഴിയൂല ഞാനേ നമ്മടെ മാ മാങ്ങാ തീരെ അങ്ങ് ഞാൻ ഞാൻ ഉണ്ടാക്കീനേ അത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ നമ്മള് മാങ്ങേന്റെ ചാറ്ണ്ടാവൂലേ മാങ്ങേന്റെ ചാറ് ചാറ് പിന്നെ ആ നമ്മളിങ്ങനെ കുറുക്കിയെടുക്കെ ചെയ്യാ ചാറിനെ കൊ പഞ്ചസാരേം കൊറച്ച് മുളക് പൊടിച്ചേർത്ത് നന്നായി കുറുക്കിയെടുക്കുക
ആ
ഉം എന്നിട്ട് പിന്നെ അത് ഒരു വെയിലത്ത് വെച്ച് ഒരു നാല് ദിവസം വെയിൽ കൊള്ളണം കേട്ടോ അപ്പാ അത്മാല്ല കൈൽ ആ പിന്നെ ഒരു പാത്രത്തില് പാത്രത്തില് എണ്ണ തേച്ചാണ്ട് ആയിട്ട് പത്രത്തിൽ എണ്ണ തേച്ചാണ്ടാക്കത്ത് പാരായി കുറുന്നനെ വരുന്നത്
ആഹ
നമ്മള് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി എടുക്ക എന്നിട്ട് പിന്നെ നമ്മക്ക് നമ്മള് ദോശക്കിട്ട മാതിരി അമ്പതണ്ണം ചുട്ട് ആ പ്ലേറ്റ്
ആ
ഒന്നങ്കി പിന്നെ പീസ് ആയി തരണം അതൊന്നും പറ്റൂല
എങ്ങ്നെ ഇണ്ട് ഉണ്ടാക്കീട്ട്
ആഹ ടേസ്റ്റിണ്ട് നല്ല ടേസ്റ്റിണ്ട് പോട്ടെ കേട്ട ഇനി ഞാൻ പിന്നെ വിളിക്കാം ആഹ ശരി ശരി